ഹലോ അസലാമു അലൈക്കും.
വഅലൈക്കും സലാം
റഹിയാനത്ത് അതില് റഹിയാനത്ത് എന്നാ കാണിക്കുന്നത്. ഇതാ നിന്റെ നമ്പർ?
ആഹ് റഹിയാനത്ത്.
ആഹ് റാഹത്തന്നെ എന്താ ഇങ്ങളെ പാട്?
സുഖം ഇങ്ങനെ പോണ്. എങ്ങനെയുണ്ട് മഴയൊക്കെഉണ്ടോ?
മഴയൊക്കെ ഇപ്പളില്ല. കുറവുണ്ട്.
പണീക്ക കഴിഞ്ഞോ?
പണി രാവില ഫുഡ്കയിച്ച് ഇറങ്ങിയതാ മെഡിക്കൽ കോളേജിലാ
ഹോസ്പിറ്റലിലാ
അതെ ഹോസ്പിറ്റലിപ്പാ വന്നതാ
ഉം എന്തേ കാണിക്കാനോ ആർക്ക അസുഖം അൻക്കന്ന
ഓ സുഖമായിട്ടരികണ് ഇങ്ങളവിടെ സുഖല്ലേ എൻ്റെ പല്ല് കാണിച്ചാനേനി
എന്തെ
ഒരു പല്ല് വരൂലെ അന അനപല്ല് അണ
ആഹ അങ്ങനെ വന്നതാ
അങ്ങനെ ഇല്ലല്ല അങ്ങനത്തെ കുയപ്പം ഒന്നും ഇല്ല ഇപ്പോ വേദന ഇല്ലാ വേദന ഉണ്ടായപ്പോ കാണിച്ചതാ റസ്റ്റ്‌ ഇടക്കണം പറഞ്ഞപ്പോ അങ്ങനെ കോളജ്ക്ക് വന്നാ
ഉം വോയിസു ക്ലിയർ അല അവിടെ വേറെ എന്തൊക്കെയ സൗണ്ടാൽ കേൾക്കേണ് മാറി അവിടന്ന് ക്ലിയർ ആയില്ലെങ്കില് പ്രശ്നമാവും
അങ്ങനണ്ടോ
ആം
പ്പളും ണ്ടോ എപ്പോളും ഉണ്ടോ
ഉം വേറെ സൗണ്ടള് ഇങ്ങനെ കേൾകണ്ട് അവിടെ നല്ല ഒച്ചപാട് ആവുമല്ലോ നല്ല തിരക്കല്ലോടടെ
എങ്ങനെയാലും ഉച്ചപ്പാട് ഉണ്ടാവും എവിടെയൊക്ക് മാറിന്നാലും
ഉം ഏ കാണിക്കാനായോ ഡോക്ടറെ വെയിറ്റ്യ്ക്കാ
ഉം വെയ്റ്റത്ക്കാ പിന്നെ രണ്ട് മൂന്നാല് അല്ല ഉമ്മച്ചിടെ വീടാണ്
ഉം ആദ്യമായിട്ടു പോവാ
അല്ല ആ ഇത് പല്ല് കാണിക്കൻ ആത്യമാ യിട്ട് വരാന്നല്ലോ അന്ന് ഇവിടെ എടുത്തുന്നുണ്ട്
ഉം നല്ല തെരക്കാണ് ഞാൻ പോവാറുണ്ട് മെഡിക്കൽ കോളേജിലാ കോയിക്കോട്ട്ലാ
അതെ
ഉ അവിടെക്കെപ്പ മാസ്ക് ഇട്ടിട്ടാ പോണ് അങ്ങനെ പോയി മാസ്ക് ഇണ്ടാ
മസ്കെന്നും എടുത്തിട്ടില്ല ഇജാബ്ഉണ്ട്
നിർബന്ധംമാകീട്ട് മാസ്ക്കൊന്നും പോ
ആർക്കറിയാ ഇവിടെ എന്താറിയ ഇവിടത്തെ സ്റ്റാഫോളൊന്നും ഇട്ടിട്ടില്ല
ഓരോര ഇതുണ്ടല്ലോ അപ്പൊന്തൊക്കെ പടർന്ന് കാണ്ട് കോഴിക്കോട് ആ വാകത്തൊക്കെ ഉണ്ടന്നൊക്കെ കേട്ടിരുന്നു ഞാനി ഹോസ്പിറ്റല പോവാനായിക്കന് ഞാൻ പേടിച്ചിട്ടാ പോവാതിരിക്കന് പോയികാണ്ട് അവിടെഉള്ളത് ഇങ്ങട്ട് വരണ്ടാച്ചിട്ട്
ഇപ്പൊ പേടിയാണ് പുറത്ത് ഇറങ്ങി പോവാന് പിന്നെ അതാ ക്വാറന്റീന് ഇരിക്കേണ്ടി വരും ലെ പ്രശ്നങ്ങളാവുമ്പോ ഒന്നൂല്യ ഒന്നൂല്യതിരിക്കട്ടെ
അതെ
രണ്ടിസായിട്ട് നല്ല വെയിലേന്നു ഇന്നു മഴ ഇണ്ടായിരുന്നു പക്ഷേ ഇപ്പം മഴ മാറി അതിന്റെ എടിക്കുടെക്കെ വെയിൽവര്ന്ന്താ
അതനെ ഒരു തിരുമ്പിംകൂടിയൊന്ന് ണക്കാൻ കഴിയണില്ല
ഇന്നലെ മിഞ്ഞാന്നി നല്ല വെയിലിരുന്നു ഇവിടക്കെ
ആഹ് ഇന്നലെ ഇങ്ങനെ ഇന്നലെ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇണ്ടായിനീ പിന്നെ വൈകുന്നേരായപ്പം തൊടങ്ങി ഇവിടെ വൈകുന്നേരാണ് അധികം തൊടങ്ങ്ണത്
രണ്ട്സായിട്ട് നല്ല വെയിലായിരുന്നു
ഇപ്പളൈൻ വൈകുന്നേരിണൊക്കെ തൊടങ്ങണ മഴ
ഉംനല്ല മഴയായിരുന്നു രാവിലെയൊക്കെ എന്ത് മഴായിരുന്നു കുട്ട്യാളൊക്കെ പോണനേരത്ത്
ഉം
ഇന്ന് ചോറും കൂട്ടാനൊന്നുണ്ടാക്കൻ നിന്നിട്ടണ്ടാവില്ലല്ലേ
ഉം രാവില്ത്തെ പണികഴച്ച് തിരുബലും ആദ്യല്ല പണി കൈച്ച്ങ്ങാണ്ട് ആണ്ട് എറങ്ങ
ഈ ഫുഡ് കഴിച്ചിട്ട് പോകൂലേ വീട്ട്ക്ക് കഴിച്ചി കഴിച്ചാൻ കഴിയുണ്ടാ പല്ല് അങ്ങനെ ഇതാവുമ്പോ
ഇല്ല അങ്ങനത്തെ കൊയപ്പോന്നൂല്യ പിന്നെ ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ
ഹെലൊ
വേദനയൊന്നുല്ല ആഹ് വേദന ഇണ്ടായപ്പളെന്നെ കാണിച്ചെ അപ്പ പിന്നെഎക്സ്റേ ഇട്ക്കണം പറഞ്ഞ് എക്സറ എടുക്കാഞാണ്ട് പല്ല് പറിക്ക ക്കാൻ പറ്റൂലാന്ന് പറഞ്ഞ്
ഉം
എത്ര കോളയി നിങ്ങളത്
ഇന്റേത് ആറോ ഏയോ ഒക്കെ ആയിക്ക്ണ് വർക്ക് കിട്ടീട്ടൊള്ളു തൊടങ്ങിയിട്ടൊള്ളു പിന്നെ അങ്ങനെ ഇങ്ങളവിടെ വീട്ടില് കൃഷിയൊക്കെണ്ടൊ
വീടിൽ കൃഷി ഒന്നും ഇല്ല പിന്നെ വാഴ ഇണ്ട് പൂളണ്ട് അനൊക്കെണ്ട്
ഉം പച്ചക്കറിഒക്കെ ഇണ്ടാക്കൽ ഉണ്ടോ
അതൊന്നുല്ല
ഉം പിന്നെന്താ പുസ്തകം വായന ഹോബി ഒക്കെ ണ്ടൊ പുസ്തകം വായിക്കൊ
എങ്ങനെ പുസ്തകൊ
വായിക്കാറുണ്ടോയിച്ച പുസ്തകം വായനൊക്കെ താല്പര്യംണ്ടോ ചോയിക്ക
ഓ താല്പര്യംക്കെണ്ട് വ ആദ്യം താല്പര്യല്ലേനി ഇപ്പള് ഇപ്പള് ഇങ്ങനെ വായിക്കു
ഇപ്പയിൻ എല്ലാരും ഫോൺമ്മേ തിരിഞ്ഞപ്പളേ മറ്റേത് എല്ലാ കിട്ടണ ബു ക്കും വായിച്ചീനി ഇപ്പ ഫോണ് ആയിട്ടങ്ങനെ കു ത്തർന്നാല് നായ്മക്കൊന്നും പോകൂല അതാ ഇപ്പത്തെ പ്രശ്നം
ആദ്യൊക്കെ ഇതന്നെ അല്ലെ പരിപാടി ഫുള്ളു യെന്തറിയ കഥ ബുക്ക്‌ മാധ്ർഭൂമി
എല്ലാം അരിച്ച് പെറുക്കിയിരുന്നു അന്നൊക്കെ വായി ച്ച് കഴിയും പിന്നെ ഒന്നും വായികാണ്ടാവൂല അതേന്നു അവസ്ഥ ഇപ്പം നേ
കളികുടുക്ക നേരെ തിരിച്ചായി എത്ന്ര് പെട്ടെന്നല്ലേ കാലം മറിയത് അതിനന് വേണ്ടി തല്ലേനി ആദ്യൊക്കെ ഇവിടെ ഇപ്പ ഫോണിന് വേണ്ടി തല്ലാണ്
ഉം കാലം പോയ പോക്കാ ണതൊക്കെ
തന്നത നോക്കാമ്മക്ക്
യാത്രക്കെ പോവല്ണ്ടാ പൊറത്ത പോയിന പോവല്ണ്ടാ
ആഹ് പോക്കൊക്കെണ്ട്
നാലാള് രണ്ട് മൂന്ന് രണ്ട് മൂന്ന്
ഉം
അൻക്കോ? അൻക്കോ?
എന്റെ നികാഹ് കഴിഞ്ഞിട്ടൊള്ളൂ കല്യാണം കഴിഞിട്ടില്ല
ഏഹേ ഇന്റെ മോളനെ പഠിപ്പൊക്കെ കയ്ഞ്ഞ്ക്ണു മോളെ കെട്ടിച്ച് ഓകുട്ട്യാളി ഇൻക് പേര കുട്ട്യാളൊക്കണ്ട്.
അത് ശെരി.
രണ്ടാക്കും പേരക്ക് രണ്ടാക്കും കുട്ട്യാളയ്ക്ണ്, ക് ഒരാക്ക് മൂന്നാള് ഒരാക് രണ്ടാളയ്ക്ക്ണ്. മോ കെട്ടാണ്ട്ഞ്ഞ് രണ്ട് മക്കള്ണ്ട് കെട്ടാന്, മോന്റെ കല്യാണം നോക്കികോണ്ടിര്ക്കാണ്.
അഹ്സെരി
എന്ത്യെന്നെ സൗണ്ടേട്ടാ പറിണ്ല്ലേ?
എങ്ങനെ?
സൗണ്ട് കേട്ടാ അറിണില്ല്യാ ചോയ്ക്ക.
സൗണ്ട് കേട്ടാലൊര് വല്ലിമ്മയ്ക്ക്ണ് തിരിണില്ല.
അതൊക്കെ വേം അവൊടി, കുട്ട്യള് പെൺകുട്ട്യാളായ വേകെണ്ട്.
പെങ്കുട്ടിയളായ പിന പേരമക്കളാവാൻ പണില്ലലെ.
മ് ആങ്കുട്ട്യാളാവുമ്പളെ കൊറ്ച്ച് വെയ്കൊള്ളു മൂത്തണ്ടും പെങ്കുട്ട്യാളേയ്ന്നു ഓലണ്ടാളും ഒന്നര വയസിന്റെ വ്യത്യാസൊള്ളായര്ന്ന്
ങ്ങ്ഹേ ന്റെ അമ്മായാളൊക്കെന്ത് പെട്ടെന്നാണ് വല്യമ്മമാരായത് ഓരക്കപ്പ നല്ല ചെർപ്പകാര്ത്ത്യാള്, ചുര്താറ്ട്ടക്കെങ്ങനെ നടക്കും. ഞാ പറ്യു ങ്ങള് വയസ്സമ്മാരയ്ക്ക്ണ്, പ്പളും ചുര്ദാറ്ട്ട്ങ്ങനെ നടക്കാണ്.
ഇപ്പ പ്രായായോലൊക്കെ ചുരിദാറ്ട് ണ്ടല്ലോ?
അതെന്നെ, ഇവടിനാദ്യങ്ങൻതന്നെ.
മ് ഇൻകൊക്കെപ്പം സാര്യൊക്കെ ചിറ്റാൻ മടിയായി. ഇപ്പ ഞാൻ ചിറ്റലില്ല, ന്റതൊക്കെ ആൽമാറീലിര്ക്ക്ണ്ട്. ഇപ്പ ഫർതട്ട് ശീലായ പിന്നതെന്നെ.
അതെന്നെ, പർതട്ടാപിന്നെ അതെന്നെടെളെളു എൾപം സുഖും.
ഇങ്ങക്കെങ്ങനാ ചാക്കിം മാങ്ങൊക്കണ്ട നാട്ട്ല് ങ്ങ വ്ട്ട്ല്?
എങ്ങനെ?
ചക്കിം, മാങ്ങിക്കൊണ്ടോയ്ച്ച.
ഓ എല്ലാം കുന്തൂണ്ട്
മ്
അങ്ങൻതൊക്കണ്ട്, ചക്കിം, മാങ്ങിം, തേങ്ങിം, കൗങ്ങൊക്കണ്ട്.
മ് മ് ഇപ്പ ചക്കന്റെ സീസണാണ്.
ചക്കന്റെ സീസൺ ന്ന്പതെട്ത്ക്ണാ മൂത്ത കൊട്ക്കാമാണ്ടീട്ട്, മ്ഹ് ചക്ക ഇര്ഞ്ഞിട്ട് കൊണ്ടൊര്ണംന്നറ്ഞ്ഞ്ണ്.
മ് ഇപ്രാവ്ശ്യം എല്ലാർക്കും മാങ്ങക്കെ നല്ലോം ണ്ടായ്ക്ക്ണ് ഇങ്ങളവ്ടക്കണ്ടോ?
മാങ്ങക്കെണ്ടായിന് പക്ഷെ നമ്മളെവട്ത്ത മാങ്ങ മാങ്ങ വടെ ണ്ടായീല്ല, ണ്ട്. കൊറേ തിന്നീനി കൊറേ മുമ്പൊക്കെ മാവൊട്ച്ചാഞ്ഞി വല്ല്യപ്പ മാങ്ങൊട്ച്ച് തോനെ കിട്ടീനന്ന്
മ്
പിന്നെ ഡോക്ടറെ കാണിക്കാ ഇങ്ങളെപ്പെളെ പോയി, രാവിലെ നാർത്ത പോവോ?
എങ്ങനെ?
നേർത്തെ പോവോയ്ക്ക മെഡിക്കൽകോളേജ്ക്ക്?
നേര്ത്തെ പോയ് പ്പൊ ന ഞാൻ ർഞ്ഞ, വീട്ട്ന്നെർങ്ങ്യെതൊരു എട്ടരക്ക്.
അവ്ടെ ടോക്കണ് ട്ക്കാൻ കൊറേ വരിക്കണ്ടേ?
ട്ടോക്കണ് ട്കാനൊക്കെ, ട്ടൊക്കണ് ട്ടി.
ബുക്കെയ്തിട്ട ഓൺലൈൻ ബുക്കിങ്ങേര്ന്ന്, ഞാ ഓൺലൈന് ബുക്കെയ്തിട്ടങ്ങനെ പോവലാ. അയ്നുണ്ട് വ ക്ക ചെറിയ വരിയെ ണ്ടാവുള്ളു
അതാണ് നമ്മള് വല്ല്യെ വരിയിലാപ്പള്ളത്
നല്ല വരിഴ്ഞ്
നല്ല വെരാണ് വെറുത കഴിഞ്ഞിട്ടാണ് ലെ ചേച്ചിന്റെത്
വേറെ ന്തൊക്കെ
വേറെന്തൊക്കെ ടൈമായില്ലല്ലോ ആള്ക്കാര് തോനണ്ട്
വരിയ്ല്ക്കാ അതോ നമ്പറൻസര്ച്ചോ
ഞാനിര്ക്കാണ് വരീലൊന്നും നിക്കാനാവില്ല നമ്പറ ന്നൊല്ല നമ്പറ് വി പ്പം വിൾ
ലീസ്റ്റ് അയ്ന്റുള്ള് കൊണ്ടക്കും പിന്നെ അവര് വിളിച്ച് നമ്പർ വിളിക്കുവാലോ
ഉം നമ്പർലി മാസ്ക്
ന്റെ ഉള്ള്ക്ക്‌ കേറലാണ്
ഉം
ഉം
ങ്ങടൈമായി ടൈമ പ്പളാ
ന്നായിക്കോട്ടടിശരി ന്നാല്
ന്നായ്ക്കോട്ടെ